ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ഉം പറയു വേറെ എന്ത്കെയ വിശേഷങ്ങൾ
ഇന്നല്ലെ നല്ല മഴ മഴ ഇങ്ങനെ കോടി ചൊരിയുന്ന മഴയാണ്
ങ്ങിയലേ മഅസുഖങ്ങളും തുടങ്ങൂലേ ഇന്റെ മറ്റേ
എന്ത്?
ഇന്റെ കാലിന് പിന്നെം ഈ മഴവെള്ളം ത ഉണ്ടാവുവല്ലോ
അതെ അതെന്റെമോള മോള ഇപ്പോ എന്താ അസുഖം
ആഹ് എനിക്ക് തട്ടിയ ഉടനെ ഉണ്ടാവേ പെട്ടെന്ന്ണ്ടാവും അ് അധികം തട്ടൊന്നും മാണ്ട ഞാന് മോളെ എന്താ വണ്ടില് കേറ്റാന് വേണ്ടിട്ട് പോകൊള്ളൂ ചെയ്യാ അപ്പളേ ത അപ്പ് ഇപ്പൊ തട്ടിട്ടെന്നെ നല്ലോണം ഭയങ്കര വേദന
ത്താണോ സ്കൂള്?
ആഹ് കൊറെ കൊർച്ച് ദൂരാണ്. അഞ്ചാറ് കിലോമീ റ്റ്റ്ണ്ട്
അഅ് ശെരി ന്നട്ട് വണ്ടി വിടിന്റെ ട്ത്ത്
ആഹ് ആഹ് അട്ത്ത്‌ വെരും
എന്താ സി ബി എസ് ഇ സ്കൂളാ?
അല്ല അല്ല ഗവൺ മാനേജ്മെന്റ് സ്കൂൾ ആണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നിപ്പ അപ്പഴെക്കെ തൊടങ്ങിനെ ല്ലല്ലേ ഉം നിപ്പ മ് നി അങ്ങനൊള്ള ഹലോ അസ്സ സുഖങ്ങള് കേട്ടോണ്ടിരിക്കും.
എല്ലാരും നല്ല കാകട്ടെ
നള്ളതാകട്ടെ അതന്നെ
എത്രയിലാ പഠിക്ക്ണേ
മോള് ഉം എന്താ യുകെജി മോന് ഏ മൂന്നില്
ആ അത്ശെരി
ച്ചേര്ന്നു പിന്നെ മാറ്റി രണ്ടാളും കൂടി ആയപ്പളെ താങ്ങൂല അപ്പൊ മാറ്റി
ഓൽ കോഫി ഷോപ്പ്ലാ
ആ അ രണ്ടാളും മൂന്നാളൊക്കെ പോകൻണ്ടെങ്കി
ഉം നല്ല ക്യാഷുവാണെ എത്രയാണ് ഫീയും കാര്യങ്ങളൊക്കെ ഇ യൂണിഫോമു അതെ ഇത് നമ്മൾ അതൊന്നും അറിയണ്ട എന്നാലോ സെറ്റപ്പ് അതിലേറെ ഇണ്ടായധരുന്നുനും ഏസിം സ്മാർട്ട് റൂമുകളൊക്കെ ആയിട്ടേ എന്താ ടീച്ചേഴ്സും അതെട്ടോ ഭയ് ങ്കര സ്നേഹോം സപ്പോർട്ടുള്ള പോലെയ ടീച്ചേസ് നൊക്കെ നല്ലൊരു മാനേജ്മെന്റ് സ്കൂൾ ആകുമ്പളെ ഓൽക്ക് കുട്ടി കുട്ട്യാളെ കിട്ടാൻ വേണ്ടിട്ട് ഓല് നല്ലോണം
ആ ആ ശ ശ്രദ്ധിക്കും
എന്താ ഞങ്ങൾക്ക് വണ്ടി ഫീയും കൂടി വാണ്ട
ആ ആ അയി ശെരി ആ ഇവടെ പിന്നെ വണ്ടി ഫീ മാണം ആ മൂന്ന് മാസം കൂടുമ്പോള്ള പൈസ മാണം പിന്നെ ബുക്കിന് ന്നെ ഒരു സംഖ്യ രണ്ടാള് പോണോണ്ടല്ലോ അത് ബുക്ക്നന്നെ അത്യാവിശ്യ പൈസ വേണം ഞാനും മാറണന്നൊക്കെ വിചാരിച്ചു പിന്നെഞ്ഞ് എന്തായാലും ഒരു ഏഴാം ക്ലാസ് വരെ പോട്ടെ അപ്പ ചെറിയ ആളെ ചേർത്താനാവുമ്പം വല്ല്യെ ആളേണ്ട്മാറ്റാന്ന് വിചാര്ച്ചു
ഉം ഉം ഉം ഉം
അപ്പ പിന്നെ രണ്ട് വർഷം ചെറിയ ആള് രണ്ടര വയസ്സായിട്ടള്ളൂ
ഉം
ഉ
ഉം ഉം
പിന്നെ വേറണ്ട് അതെ അതെ മഴ നന്നായിട്ടുണ്ട് മഴ ഇപ്പ നല്ല രി തുടങ്ങിയതാണ് നല്ല വഴുതിക്ക് ശേഷം പയങ്കര കാറ്റ് അപ്പൊ ഇന്നലെ കണ്ട കാര്യം കൊണ്ട്പോയി ഭയങ്കര കാറ്റ് കാരണ എന്തൊ
വൈകുന്നേരം ഇവിടെ നല്ല മഴയെയ്തു ഭയങ്കര മഴ വെള്ളം ഇങ്ങോട്ട് വലിച്ചിട്ടേ നല്ലവോണം ഓ കള് മഴയത്തിറങ്ങി കളി കേരുന്നു
മക്കാത്തക്കെ ക
നന്നാണ വാക്കറ്റക്ക്ന്ന് നറഞ്ഞിട്ട് അത്ര ഭയങ്കര ശക്തിയായ മഴയരുന്നു
അല്ലണ്ട എന്താണ് പുറത്തൊക്കെ ഇറങ്ങാനും പറ്റും
ഉം ഇറങ്ങി അങ്ങനെയുള്ള ഓരോ അസുഖങ്ങളാണ്
പിന്നെ പലയിടുത്ത ജീവി ആൾക്കാരൊക്കെ പണിയെടുത്തിട്ട് അന്നെ ജീവിക്കും ഇണ്ട് അല്ലാതെ മഴക്കാലം ആയി കഴിഞ്ഞാൽ ഒന്നാ അമ്മത് മഴക്കാല ആയി കഴിഞ്ഞാൽ പണിയ
മാവും ഉം മഴക്കാലത്ത് ആ ഉ പിന്നെ എന്താ വേനൽക്കാലത്ത് വിചാരിക്കും ഒന്ന് മഴ പെയ്തിരുന്നെങ്കി
ആഹ ആ അതെ അതെ
ഉ ആ അപ്പോ എടെ ഏ വേനൽ മഴകൾ ഉണ്ടാവുമ്പോ വലിയ സന്തോഷം തോന്നും ഇപ്പൊ മഴക്കാലായിട്ട് ഇങ്ങനെ കനി മഴ പെയ്യുമ്പോൾ പേടിയാണ് പക്ഷെ ഇന്നും അങ്ങനല്ല കേട്ടോ ഈ പല ഉരുൾ പൊട്ടലും ഉ എന്താ പ്രളയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തതൊക്കെ ആലോചി ശാല എന്താണ്
അതെ അതെ ഇവിടെ ഇന്നലെ അങ്ങനൊയിരുന്നു ഇന്നലെ നന്നായിട്ട് മഴമ്യ ആത ഇന്നലെ തീരെര മഴ പെയ്തിില്ല രാവിലെ ഉ പിന്നെ വൈകുന്നേരം അഞ്ച് അഞ്ച ആറ മണി ക്കെയാണ് നന്നായിട്ട് പെയ്യുന്നത് ഒരാ ഭയങ്കര സാദ്യം എല്ല എല്ലർമ
ആഹ
പിന്നെ വേറെന്താ
വേറെന്താണ് അങ്ങനെ പോകുന്നു സുഖമായിട്ട് പോണ
ഉ മക്കളൊക്കെ പോയപ്പോ പൊങ്കളക്കാ
ഉം ഉ ഉ എന്ത് പണിയ എന്താ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞപ്പോ
ഏട്ട ദ വ ഞാനും നടക്കാനുണ്ട് പിന്നെ കൊറച്ച് തുണികളുണ്ട് എ സൗകര്യത്തെക്കണ്ട്
ആഹ
ശരി
ഉം മോള എന്ത് ചെയ്യണു ഓളടങ്ങിയിരിക്ക ുവോ മോള എന്ത് ചെയ്യണോ ചോച്ച
എവിടെെങ്കിലും ഇരിക്കുണെങ്ക എ എടു അവിടെ വന്ന ഇരിക്കും
ഏ അതുകൊണ്ട് കൊഴപ്പല്ലല്ലോ മക്കൾ അടങ്ങിയിരിക്കയാണെങ്കിൽ നമ്മൾ അ വളി നമുക്ക് എടുക്കാലോ ഇപ്പൊ അടുത്ത്
ഉം
അടുത്തത്തെ മോനെ ഭയങ്കര എന്താ പ്രകൃതിക്കുട്ടനാണ് ഓന അങ്ങനെ ഓടിിയ അടക്കോൾക്ക് ഒന്നും എടുക്ക കാ കഴൂല
ആഹ
ഒന് രണ്ടു വയസ്സ് കഴിഞ്ഞു കുട്ടികള് രസണല്ലോ അല്ലെ മക്കള് പ്രായത്തില് ഉ കുട്ടികള ഇല്ലെങ്കിൽ ആ എന്തിനാ പറ്റുകതന്നെ കുട്ട്യേളില്ലെങ്കിള്ള കാര്യആലോ കനെ വയ്യ
അതെ
ഉം വേറെന്തൊക്കെ മഴ ചോര്ണേ ഇല്ലേ
മഴ തോർന്നിട്ടില്ല പിന്നെ ഞാനിവിടെ ശീ കെട്ടിടുണ്ട് അപ്പൊ ഷിറ്റിമേക്ക് വിയെന്ന ഉച്ചേകളോക്കെ
ആ ആ ആ ആ
പട പാടെന്ന് നോക്കെ കേക്കണം ഉണ്ടാവു അല്ലെ
പിന്നെന്തൊക്കെ വേറെന്താണ് അങ്ങനെ പോകുന്നുണ്ട്
ഉം ഉം
മക്കള് വരുമ്പോത്തനൊക്കെ എന്താ ചായക്കൊക്കെ കടി ഉണ്ടാക്കുവോ പല
പിന്നെ ചെലരും പറ അത് ഉണ്ടാക്കണല്ലോ വേറെ എല്ലാം കണും ഒന്നാമത് മക്കൾക്ക് വന്നാ എന്തെങ്കിലും വേണം പിന്നെ അങ്ങനെ
പലഹാരങ്ങൾ ആഹ് ആഹ് അപ്പൊ ഇങ്ങൾക്ക് രണ്ടുണ്ട് കാര്യം ല്ലേ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് ശരിയാ
എന്താപ്പ ഞമ്മള് എന്താ എ എന്തായാലും എന്തെങ്കിലൊക്കെ ഒന്ന് ചീയ്ത് നോക്ക് ക്കാ അതാണിപ്പ ഞാന് ഞാൻ വിചാരിച്ചത് കാരണം ഞമ്മക്ക് ഒന്നാമത് ടെൻഷൻ ആഹ് അതാണ് അതാ ഞമ്മള് ഞമ്മളെ ന്ത്‌ കാര്യത്തിലും ആക്ടീവ് ആവുമ്പോളൊള്ളൂ കു കുട്ട്യേൾക് അത് കണ്ട്ട്ടൊരു ശീലാവ അപ്പൊ കുട്ട്യേൾക്കും ആ അ അങ്ങനെയൊക്കെ
വേറെന്തൊക്കെ മോളൊരു ശബ്ധോം കേൾക്കാലല്ലോ
മ് പോ ആള് നല്ല സ്മാട്ടായിറ്റാണ് ആൾക്ക് ആൾക്ക് ചെലേ സമയത്തൊരു പൊട്ടലാണ് ചെലേ സമയത്ത് ഇപ്പ അങ്ങനെ അടങ്ങിയിരിക്കും ഇഞ്ഞിപ്പ താത്താരൊക്കെ വന്നാല് ഓളൊക്കെ കളിക്കാനൊക്കെ ആളാ യല്ലോ
ആ ആ ആ ആ അടുത്ത വീട്ടിലൊന്നും പോവൂലേ
ഇല്ല അടുത്ത വീട്ട്ക്കൊന്നും അങ്ങനെ പോവൂല കാരണം ഓള പ്രായത്ത് മ് ഓള പ്രായ ത്താരൂല്ല ആ രണ്ടളെചെമ്മാരെ വീ പ്പള്ളത്‌
ആ ആ
ഓ ഓളേ ഒരാ ഓളക്കായും ഒരു വയസ്സ് കൂടുതലുള്ള ആളാണ് ഒരാള് ഇതെന്നെ ആള് ബാലവാടി പോവും പിന്നെ ഓളൊറ്റക്കിരിക്കല്ലേ
ഉം അടുത്ത പ്രാവശ്യം ബാലവാടിക്കായല്ലോ ലെ
അടുത്തറാശ്യം ബാലവാടി
മക്കളൊക്കെ ഇതാന്ന് പറയു
മ് അതാണ് ആ പ്രത്യേകിച്ചും പെൺകുട്ട്യേളാവുമ്പൊ ഒന്നു കൂടി താവോല്ലോ അ
ആൺകുട്ട്യേള് കൊറച്ചൂടിം കയ്ഞ്ഞ്ട്ടാണല്ലോ വലുതായി തോന്നാ പിന്നെ എന്തൊക്കെ
ആ വേറെന്തൊക്കെ
വേറെന്താണ് ഇങ്ങനെ പോണണ്ട് നിങ്ങള് ട്രിപ്പൊക്കെ പോവോ
ട്രിപ്പ് ട്രിപ്പൊക്കെ മഴ ഇല്ലെങ്കിലൊക്കെ പോവും പിന്നെ നമ്മള് പോണന്ന്ണ്ടെങ്കില് നമ്മള് വേറൊരു വണ്ടി എടുക്കണം നമ്മളെ സ്വന്തം വണ്ടിയില്ല
ആഹ് ആഹ് അപ്പൊ
നമ്മളിങ്ങനെ എന്നാലും ഞമ്മള് ഞമ്മക്ക് പറ്റണോടുത്ത് കൂടെയൊക്കെ
ഉം ഉം ഉം ഫാമിലിയിലൊക്കെ പോവും ഉം
ൻ്റാളെ വീട്ടിലൊക്കെ പോവും പിന്നെ ഇപ്പൊ കൊറച്ചീസം മുൻ പി എന്താ നെലമ്പൂര് പോയിട്ടുണ്ടായിരുന്നു
ആ ആ
അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവ്ശ്യം മമ്പറത്ത് പോയി ണ്ടായിരുന്നു ഉം ഉ പിന്നെ ഒരു വ്യാഴാഴ് ക്ഷ വന്നെഴിഞ്ഞാല് ങ്ങക്ക് കൂടുതലായി ക് സമയം ന്ന് വെല്ല കാര്ണം വ്യാഴാഴ്ച ആ ഉച്ചാഉം വെ എമ്പൊ
ശനിയാഴ്ച പോവാ?
ശനിയാഴ്ച രാവിലെ പോഉം ഉം
ഉം
ഉം ങ്ങളും കോകെന്നെ ത്രയ് കോട്ടെ
ആഹ് ഞാൻ പോഉണ്ട്
ഉം
എടക് ലീവ് ണ്ടാമ്പോളൊക്കെ പോവു
ഉം
മക്കൾക്ക് പ്പൊ ട്രിപ്പൊന്നു ല്ലാതെ പറ്റു ല്ലല്ലോ നമ് നമ്മുക്കും മക്കൾക്കും ഒക്കെ ഇപ്പൊ ട്രിപ്പ് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറില്ലേ നോ കേട്ടാ വിളിക്കാം